ലാ
ഹലോ
ആരോഗ
ആഹ ആഹ പറയും
ഹലോ കേൾക്കണില്ലേ പറൂ
ആ എ എന്താ ഇതിന്റെ ഭാഗമായിട്ട് അടിച്ചുന്ന പരാതിന്റെ ഭാഗമായി
ഏ
പരാതിന്റെ ഭാഗമായിട്ട് അടിച്ച്യന്ന ആഹ നമ്മള് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെതില് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇതേ മാലിന്യങ്ങള്ൾ നിക്ഷേപിക്കണ പറ്റിട്ട് ഒരുര് പരാതിയ അന് വേണ്ടിയിട്ട് ചെയ്യുന്നു
ആഹ് ആഹ് എന്ത് പരാതി എന്തനു
അതിലെ മാലിന്യങ്ങളൊക്കെ ഒലിച്ചെറിയണുണ്ട്
ആ നിങ്ങളെ വീട് എവിടെയാണ്
നമ്മള് മേലാറ്റൂർ ഉച്ചാര കടവ്
മെയിനായിട്ടരു ചിറക്കടവല്ലേ ആ ഉച്ചാരക്കട
ആഹ അപ്പൊ ആ പരാതി മുമ്പ് പരാതി രേഖാമൂലം എത്തണ്ട് ത്തീണോ
ആ ഞമ്മള് ഇന്നാളെ കൊറച്ച് പരാതി വന്നായിരുന്നു പിന്നെയും വീണ്ടും ഇത് ഇങ്ങനെ തുടർന്നോണ്ട് ഇരുന്നപ്പോഴാണ് പിന്നിത് ഒന്ന് കൂടി തന്നത് അ രണ്ടു മൂന്ന് തവണ പരാതി തന്നിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി നടന്നിട്ടില്ല അതുകൊണ്ടണ് ഇപ്പോ
ആ ആ നമുക്ക് കൃത്യമായ ഒരു പരാതി നമുക്കൊരു പരിഹാരം കാണാം അതായത് ആവശ്യത്തിൽ വെചാറ ആവശ്യമില്ല ആൾക്കാരൊ അറിയോ മാലിന്യം നിക്ഷേപിക്കുന്ന ആൾക്കാരെ അറിയോ നിങ്ങൾക്ക്
ഇല്ല അത് രാത്രിയിലാണോ രാത്രിയിലാണ് കൊണ്ട് നിക്ഷേപിക്ക ഞമ്മള് രാവിലെ ആണ് ഇപ്പോതൊക്കെ കാണുന്നത് ഭയങ്കര മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കടക്കം അത് ഒരു ബുദ്ധിമുട്ടായി മാറി നമ്മള് പോലീസ് സ്റ്റേഷനില ഒക്കെ പരാതി നൽകിയതാണ്
ആ ആ
ആർത്തും വിളിച്ചണ്
ആ അവിടെ നിരീക്ഷണ അസുഖം മറ്റൊന്നും ഉണ്ടാവിലല്ലേ
ഇല്ല അവിടെന്നുല്ല
ആ നമുക്ക് നമുക്ക് പൊതുവെ എങ്ങനെ പരിഹാരം കാണാന്ന് വെച്ചാല് അവിടെ നിരീക്ഷണ എന്തെങ്കും സ്ഥാപിച്ചിട്ട് നമ്മ ആൾക്കാരെ പിടിക്കാനാണ് നിങ്ങൾ ആൾക്കാര് അറിയുന്നുണ്ടെങ്കിലെ ഓരോ വിവരങ്ങളും ഞങ്ങൾക്ക് അയച്ചു തന്നാലും നമ്മള് എന്തെങ്കും പരിഹാരം കാണാണിന്
വാഹനങ്ങളിലോ വാഹനങ്ങളിലോ കൊണ്ടുന്നു തള്ളാണ് കുറച്ചൊന്നല്ല കുറച്ചധികം മാലിന്യ ണ്ട് നന്നായിട്ട് കൂട്ടായിട്ട് കൊണ്ടുന്ന് തള്ളുകാണ് പിന്നെ പറഞ്ഞാല് ഒരു കുളണ്ട് ആ കുളത്തിലാണ് ഇപ്പോ ഇതൊക്കെ നടക്കുത് ആവശ്യമുള്ള വെള്ളാണ് നമ്മൾ ഹോസ്പിറ്റലക്കെ ഉപയോഗി സൗണ്ട് ക്ലിയർ അല്ല
ആ ആ മാലിന്യ അത് എവിടുന്ന തള്ളുന്നേ അറിയ ഏത് ഇതിൻ്റെ മാലിന്യ തള്ളന് അറിയൊ അറവുസാലന്റെ അതോ വേറെന്തെങ്കിലും മാലിന്യങ്ങളണൊ അറിയുക
ഫുഡ് വേസ്റ്റ് ആണോ
ആ ഭക്ഷണ വേസ്റ്റ് ആണല്ലേ ഭക്ഷണ വേസ്റ്റിൻറത് അതേത് കടന്ന വരുന്ന അറിയോ
കട ഏതാന്ന് അറിയില്ല ഞമ്മള് ഇവിടെ ഈ മേലാറ്റുർഭാഗത്തിൽ ഏതെങ്കിലും കട ആരിക്കാനാണ് ആ സാധ്യതല്ലേത് അതുവരെ അന്വേഷിച്ചിട്ടില്ല
ആ ആ ഞമ്മള് നമ്മള് കൃകൃത്യമായ പരിഹാരം എന്താ വെച്ചാ നമ്മള് പൊതുവെ ചെയ്യാറുള്ളത് നമ്മളവിടെ ഒരു നിരീക്ഷണ സ്ഥാപിക്കും സ്ഥാപിച്ചിട്ട് നിങ്ങള് എന്ത് ചെയ്യച്ച രണ്ട് ദിവസം കൊണ്ട് മീറ്റിംഗ് ഇത് കൂട്ടിയിട്ട് ഒരു ഗ്രാമ സഭ
ഇല്ല ഞങ്ങളിപ്പോ ഇത് കൊറെ കൂടിയതാണ് ഞങ്ങളിതിന് കൊറെ നടപടി എടുത്തതാണ് പക്ഷെ ഇതൊന്നും ഇതുവരെ നടന്നത
ആ ഒരു ഗ്രാമസഭ കൂടിയിട്ട് നിങ്ങള് എന്തൊക്കെയ എവിടയൊക്കെ നമുക്ക് നിരീക്ഷണ സ്ഥാപിക്കാൻ പറ്റന്ന് നിങ്ങള് ഒന്ന് അന്വേഷിക്കുക ഒരു പഠനം നടത്തിട്ട് എവിടെയൊക്കെ വെക്കാൻ പറ്റുന്നില്ലേ നിങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു രേഖാമൂലം രേഖയി എഴു വെച്ചിട്ട് ഞങ്ങളൊരു അഞ്ചു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരാം
ആ അല്ലെ നാർത്ത വരാൻ പറ്റന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരുന്നു ഇപ്പൊടെ ഹോസ്പിറ്റലക്ക് വരാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്
ആ ആ പരമാവധി വേഗത്തിൽ എത്താൻ നോക്കാം പിന്നെ നിങ്ങള് അതൊന്ന് അതൊന്ന് അറിയിക്കാണെങ്കിൽ ഇപ്പൊ ഞങ്ങ ക്ക് എവിടേക്ക് വെക്കണ്ടത് എങ്ങനൊക്കെ വരുന്നത് ഞങ്ങക്ക് വ്യക്തമായിട്ട് അറിയാല്ലോ അപ്പൊ നിങ്ങള് അറിയണ ആൾക്കാരന്ന് ഒന്ന് ചെയ്യുവാണെങ്കില് വളരെ ഉപകാരായി ഞമുക്ക് അങ്ങനെ സുഖായിട്ട് ആൾക്കാരെ വിളി ക്കയും ചെയ്യാ അവക്ക് തക്കതായ കർശനമായ നടപടി സ്വീകരിക്കയും ചെയ്യാം
അപ്പൊ ഞങ്ങളിപ്പോ നാട്ടുകാര് ഇപ്പോ മുന്നിട്ട് എറങ്ങേണ്ടി വരും
ആ
കൊറേ തവണ പരാ പരാതി നൽകിയതാണ് പോലീസ് പോലീസ് സ്റ്റേഷനിലും പരാതി വീണ്ടും ഇങ്ങനെ നടപടി ഇണ്ടാവോത്താണ്ടാണ്
ആഹ് ആ പിന്നെ നമുക്കൈന് പരിഹാരം കാണലിപ്പം തങ്ങനതന്നെ ഒള്ളു പിന്നെ ഇങ്ങക്ക് വേറൊരു മാർഗം കൂടി ണ്ട് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ അതിന്റെ ഒരു ചിത്രം എടുത്തിട്ട് ഞങ്ങളിലേക്ക് അയച്ചെന്നാലേ നിങ്ങളിത് നിക്ഷേപിക്കുന്നതിന്റെ എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെന്തെങ്കിലും ആ വിവരങ്ങൾ കിട്ടാണെങ്കിൽ ഞങ്ങളിലേക്ക് അയച്ചന്നാൽ ഞ്ഞങ്ങളൈനുള്ളൊരു പരിഹാരം കാണും ശക്തമായ നടപടി സ്വകരിക്കും
നിക്ഷേപിക്കണ മാലിന്യത്തിമ്മേ ആ കടേടെ പരസ്യം പക്ഷെ അത് കൊറേ പ്പ എന്താ പരസ്യങ്ങൾ ഇണ്ടായൊണ്ട് പിന്നെ ക ടേണന്നു ഞമ്മക്ക് ഒറപ്പിച്ച് പറയാൻ പറ്റില്ല അഥവാ വേറെ ഒരാൾ ആ കടയിൽ നിന്ന് സാധനം മേടി ച്ച് ആ കവറില് വേസ്റ്റ് മാലിന്യം കാണണതാന്നും അറിയില്ല അതൊണ്ട പറഞ്ഞി വെക്കൂല
നമ്മുക്ക്പ്പൈല് പരിഹാരം കാണാൻ പറ്റിയപ്പം ഈ രണ്ട് മാർഗം തന്നെ ഉള്ളൂ വേറെ മാർഗ്ഗങ്ങളൊന്നുല്ല അപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ഗ്രാമസഭ കൂടിയിട്ട് അതിലവിടെ ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ നിരീക്ഷണാവസ്തുകൾ സ്ഥാപിക്കല്ലാതെ വേറെന്തങ്കി പരിഹാരം നമ്മക്ക് കാണാൻ പ റ്റുന്നക്ക നിങ്ങളൊന്ന് അന്വേഷിക്കാണെങ്കില് ഞമ്മക്ക് ഒരു വലിയ ഉപകാരേന്നു നമ്മ നാട്ടുകാരെനെ ഒരു ഇത് കാണല്ലോ
ആ അതിപ്പോ നാട്ടുകാരിപ്പോ ഇത് മാത്രം മുന്നിട്ട് ഇറങ്ങിട്ട് കാര്യല്ലല്ലോ ഇതിപ്പോ നിയമപരമായി പോകേണ്ട കാര്യങ്ങളല്ലേ അതോണ്ട് ഇങ്ങളിപ്പോ പെട്ടെന്നാക്കാൻ പ റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പെട്ടെന്ന് ഇവിടെ വന്ന് സന്ദർശി
ആഹ് നമ്മള് പരമാവധി പെട്ടെന്ന് തന്നെ ആക്കാം പിന്നെ ഞമ്മള് പൊതുവെ വേറെ വർക്ക് ചെയ്യാറില്ലാത്തതെന്താ വെച്ചാല് അവിടെ വന്നിട്ട് അവിടെള്ള മാലിന്യങ്ങളൊന്ന് നമ്മളെ പണിക്കാരകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാ
ഉ
അയിന് വൃത്തിയാ
നമ്മളിപ്പോ ഇവിടെ സമരങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ പാർ ട്ടീടെ കീഴിലും ഇവിടെ സമരങ്ങളൊക്കെ എണ്ടാക്കണെണ്ട് പക്ഷെ അതൊന്നരു വിജയത്തിലേക്ക് എത്തണില്ല
ആ
ഉ
നമുക്ക് അതിന് പരിഹാരപ്പം ഇങ്ങള്പറഞ്ഞ പോലെ തന്നെ ഈ മാ
ഭരണപക്ഷപ്പം ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് നോക്കാത്ത ഭാഗത്താണ് ഇതിപ്പളളത്
ആ ആ നമുക്ക് ആ ഓപ്ശൻ മാത്രേ ഉള്ള്
ആഹ് അപ്പൊ ഇങ്ങളിത് ഇന്ന് നേർത്തെ ആക്കാൻ പറ്റണെന്നുണ്ടെങ്കി നേർത്തെ വന്ന്
ആഹ ആ നമ്മൾ പരമാവധി പെട്ടെന്ന് ആക്കാം നിങ്ങള് പറഞ്ഞതു പോലെ ചെയ്യണങ്കിലേ
ആഹ
പരമാവധി നമ്മള് ഇങ്ങനത്തെ ഓപ്ഷന തന്നെ ഉള്ളൂ മാർഗ്ഗം തന്നെ ഉള്ളൂല്ലേ
ആഹ് നമ്മളിപ്പോ ഇവിടെ സമരമൊക്കെ നടക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിന്റെ കീഴിലും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു വിജയത്തിലേക്ക് എത്തുന്നില്ല. എന്താ ദിവസം കൂടുന്തോറും സമരം നടക്കുന്നുണ്ട്, ആളുകൾ കൂടുന്നുണ്ട് പക്ഷെ ഇതു വരേഒരു നടപടി
നമക്ക് ആ ആ നമുക്ക് സമരം നമുക്ക് ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ ഇങ്ങനത്തെ പരാതികളൊക്കെ നേരിട്ട് അറിയിക്കുകയാണെങ്കിലെ പ്പം സമരം നട റ്റൊന്ന പോയാ അധികം വല്യ കാര്യങ്ങളൊന്നുല്ല. നേരിട്ട് അറിയിക്കുകയാണെങ്കിൽ ഇപ്പൊനമുക്ക് ഇതിന് വ്യക്തമായിട്ട് ഒരു പരിഹാരം കാണാൻ പറ്റും.
ആ നമ്മളിപ്പോ ഇവിടെ രാത്രി നിക്കലാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടു ദിവസം ആയതുകൊണ്ട് ആ മാലിന്യങ്ങൾ ഇപ്പോവരല് കമ്മിയാണ് ആളുകൾ നിൽക്കുന്നത് കൊണ്ട് മാലിന്യങ്ങൾ വരല് കമ്മിയാണ്. പക്ഷെ ആ കൊടന്നിട്ട മാലിന്യങ്ങൾ നമ്മക്ക് നീക്കാൻ കഴിയണില്ല. അതിന് മണോം ഇത്രയും ചീഞ്ഞ സാധനങ്ങളൊക്കെയാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് മ്മക്ക് നീക്കം ചെയ്യാനും പറ്റുന്നില്ല. കുളത്തിലായത് കൊണ്ട് വള്ളത്തി ലാണ്ടതായിട്ട് ആകെ മണം നല്ല ഇതിലുണ്ട്. അതോണ്ടിപ്പോ പുതിയതായിട്ട് മാലിന്യങ്ങളൊന്നും അവര് കൊട്ന്നിട്ടില്ല. അപയതന്നെ അതിൽ കടന്ന് അലിഞ്ഞ് ഭയങ്കര മണയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതിപ്പോ
ആ ആ അല്ല അത് അതില് വിഷയത്തിന് അവിടെ നിലവിലുള്ള മാലിന്യങ്ങൾ നമ്മൾ എന്തയ്യാച്ചാലേ ആ നിലവിലുള്ള മാലിന്യങ്ങൾ നമ്മുക്ക് അവിടെ നമ്മളെ പണിക്കാരനെ ക്ലീൻ ചെയ്യിപ്പിക്ക.
ഉ
അതിനൊന്നും കുഴപ്പില്ല അതിന്റെ എല്ലാ ചെലവും ഞൻതന്നെ ഞങ്ങള പഞ്ചായത്ത്
എന്ന് വരാനാണ് ഇപ്പൊ പറ്റ്ക, പഞ്ചായത്തിലൊക്കെ അത് പറ പറഞ്ഞതാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു
ഇല്ല ഇല്ല ഇത് പഞ്ചായത്തിലല്ല, ഞങ്ങൾ ആരോഗ്യവകുപ്പ് നേരിട്ട് വന്ന് വൃത്തിയാക്ക അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ പണിക്കാരനെ വന്നിട്ട് വൃത്തിയാക്കും, പിന്നെ നമ്മള് നാല് ദിവസം ഞമ്മക്ക് വേറെ പഞ്ചായത്തുകളിലായിട്ട് വർക്ക് പണിയുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ, അഞ്ചാമത്തെ ദിവസം ഞമ്മക്ക് പഞ്ചായത്തില് ആക്കാ, പിന്നെ നിങ്ങള പഞ്ചായത്ത് ഞ്ചായത്തിൽ വേറെ എവിടെയങ്കിലുംഇങ്ങനത്തെ മാലിന്യങ്ങൾ നിക്ഷപിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കി.
ആ ഞമ്മളവിടെ ഇപ്പൊ ഇതിന്റെ വരുന്നത്പറിണേ സ്കൂൾ അടുത്താണ് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. സ്കൂളിലേക്കുള്ള വെള്ളോം ഹോസ്പിറ്റൽക്കുള്ള വെള്ളോം ക്കെ ഇതിൽന്നാണ് പോവുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യായതുകൊണ്ട് ഈ സ്കൂൾത്തെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ മുടങ്ങുകയാണ് ചെയ്യുന്നത്, നമ്മൾ സ്കൂൾക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള വെള്ളംഒക്കെ കുടിക്കാനുള്ള വള്ളമൊക്കെ നമ്മൾ പുറത്തുന്ന് പഠിക്കലാണ്. അതിനുള്ള പൈസ ഒക്കെ നമ്മളെ സ്കൂൾ മേനേജ് സ്കൂളത്തെ ഇതി
ആഹ ആഹ് ആൾക്കാരെക്കാരം നോക്കണ്ടവാ ആഹ അപ്പൊ നമ്മക്ക്
ബുദ്ധിമുട്ടാണ് ഇല്ലത്
ആ നമുക്ക് ഇതിനൊരു വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണാം ല്ല്യ വിഷയത്തിന് ബേജാറാവേണ്ട ആവശ്യമില്ല നമ്മുക്ക് പെട്ടന്ന് പരിഹാരം കാണാം അ അതുപോല തന്നെ നമ്മൾ വന്നിട്ടവിടെ ക്ലീൻ ചെയ്ട്ട് മം വൃത്തിയാക്കിയിട്ട് നമ്മള് അവിടെ ക്യാമറ സ്ഥാപിക്കും, പിന്നീട് അവിടെ ഒരു ഇ ണ്ടവുല അങ്ങനൊരു മാലിന്യം തള്ളലുണ്ടാവില്ല, അഥവാ തള്ളിയാൽ തന്നെ നമ്മളവിടെ മായ നടപടി സ്വീകരിച്ചിട്ട് ഓൽക്
ഇതിന്റെ പിന്നിൽ ആരായാലും നല്ലൊരു പിഴ ഈടാക്കണം എന്നാണ് ഇപ്പെ പറയാനുള്ളത്.
ആആ തീർച്ചയായും തീർച്ചയായും.
നമ്മള് കൊറേയായി ഇപ്പ ഇതിന്റെ പിന്നാലെ നടകക്കണ് ഇതുവരെ ഇതിന്റെ പിന്നില ആള ആരാണ് എന്ന് ഇപ്പോളും കണ്ടെത്താനായിട്ടില്ല.
ആഹ കയ്യണരൂപത്തിലൊക്കെ നമ്മക്ക് പരമാവതി നോക്കാ ഉം.
ആഹ പിന്നെ ഇത് വരെ കിട്ടാത്ത തൊണ്ടാപ്പോബുദ്ധിമുട്ടായതോ ണ്ടാണ് നമ്മ മ്മളെ ഇവിടെ അടുത്തില്ല വീടുകൾക്കും അധിക വീടുകൾക്കും ഇപ്പോ ഇതിന്നാണ് വെള്ളം പോണത്. കുളിക്കാനും കുടിക്കാനും ഇതിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ വെള്ളാണ് ആ വീട്ട ട്ടുകാരൊക്കെ ഇപ്പപൊർത്ത്ന്ന് വെള്ളം വേടിക്കേണ്ട ഒരവസ്ഥയാണ് പൊർത്തുന്ന് വെള്ളം വേടി പറയുമ്പോ അതിന് നല്ല ചെലവുണ്ട് ഈ വീട്ടുകാരാണ് അറിയണത്. ഈ കൊളം ന്ന് പറഞ്ഞാ പഞ്ചായത്തിന്റെ കൊളാണ്. അതിപ്പോ നേരാക്കല് പ്പോ മൊത്തത്തിലൊരു ആവിശ്യാ കൊണ്ടാണ് പ്പോ ത് ഇങ്ങനെ വന്നത്. അപ്പോ ഇങ്ങള് പെട്ടെന്ന് എന്തായാലും ഇതിന്റെ ഒരു നടപടി തീർച്ചയായും എടു
ആഹ് തീർച്ചയായും എടുക്കാം തീർച്ചയായെട്ക്കാം വേറെ ഒന്നുലല്ലോന്നാ.
ഇല്ല ഇല്ല.
എന്ന ശരി ശ
അ